ഹലോ
അലോ
ആഹ്
കേക്ക് ക്കുന്നില്ലേ കേക്കുന്നാ പിന്നെഎന്തേയ്യെര് ന്ന്
ഇന്ന് ക്ലാസ് ക്ലാസ്ന്പോണില്ലേപ്പൊ
ആ ക്ലാസ്സിനല്ല ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്യ
ആന്ന പോയില്ലേ
അല്ലഇന്ന്പോയില്ലായിരുന്നു ഇന്ന് വയ്യായിരുന്നു അപ്പൊ പിന്നെ കൊർച്ച് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാരുന്നു അ അതിനൊക്കെ പോയി ട്ട് വന്ന്ട്ട് അതോണ്ട് ഇന്ന് പോയില്ല
എന്താ എന്താ പ്രശ്നം
അല്ല ഹീമോഗ്ലോബിനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അ ജസ്റ്റ് നോക്കിയതാ എടക്കേച്ച് കൊറേല്ലുണ്ട്ട്ടോ ഹീമോഗ്ലോബിൻ കൊറയാറുണ്ട്
ഓഹ്
ഉം അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് നോക്കണമായിര്ന്ന് ഇനിയിപ്പം ഒ കൊണ്ട് കാണിക്കണം.
എന്തായി അടെണ്ട് എന്തപ്രശനം അങ്ങനെ ഹിമോഗ്ലോബിൻ കൊറീനിയൻന്തേലും ഒരു പ്രശനം ഇണ്ടാവോല്ലോ
ആഹ കിഡ്നിക്ക് പ്രശ്നം ഉള്ളയ ഉണ്ട് ഈ എട കുറച്ച്നാളായിട്ട് അതിങ്ങനെരു പ്രശ്നം തെടങ്ങിയിട്ടുണ്ട്.
അയ്യോ ആഹ
ഓ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിലും കാര്യങ്ങളക്കെയാ അപ്പൊ പിന്നെ വ വർകിന് പോകുമ്പോഴും എടക്ക് എപ്പോഴൊന്നും പോകാനൊന്നും പറ്റത്തില്ല അപ്പൊ പിന്നെ ലീവ് എടുക്കും ഞാൻ. വർക്ക് മീൻസ് ട്രെയിനി ആയിട്ട് ട്ടാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പില്ല ഇവടെ ലീവ് കിട്ടും അതുകൊണ്ട് ഇവടെ തന്നെ അങ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പം.
ഉം ഉം ഉം
ഉം. അതാ പിന്നെ ഹ ഞാൻ വിചാരിച്ച് കെറെ നാളെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട്. അക്കെ ചെയ്തിട്ട്ന്ന് ഡോക് ഡറിനെ. കാണിക്കാം എന്നുള്ള ഇതുകൊണ്ട് പിന്നെ ഇന്ന് പോയില്ല.
ഓ അോ അപ്പൊ പിന്നെ. ഇത് എ എന്താണ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കാ കിഡ്നിൻ്റെ
ആഹ് മെഡിസിൻ മെഡിസിൻ എടുക്ക്ന്ന്ണ്ട്. മെഡിസിൻസ് ഒണ്ട് ബി പി ബി പി ഹൈ ആവാറുണ്ട് ബി ബിപിടെ ടാബ്ലറ്റ് കഴിക്കുന്നോണ്ട്.
ആഹ്
ഉം അങ്ങനെ കെറച്ച് കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഹെൽത്ത് ഇച്ചരെ ബാക്കിലോട്ടാണ്. ഉം പിന്നെ ആഹ് ഉം
തൊടങ്ങിട്ട്
ഒരു ഒമ്പത് വർഷം കഴിഞ്ഞ്.
ആണോ
ഉം ഒമ്പത് വർഷം കഴിഞ്ഞ് ഒമ്പതാ ആഹ് ഒമ്പത്. ഒമ്പത് വർഷാവ്ന്ന് പിന്നെ ഇങ്ങനെങ്ങ് പൊക്കോണ്ടിരിക്കാ പിന്നെ വെള്ള ത്തിനൊക്കെ അളവോണ്ട് വെള്ളം കുടിക്കുന്നതിനും അളവോണ്ട് അതാണ് മെയിനായിട്ട് അത് ശ്രദ്ധിക്കണം.
ആഹ് വക്ഷണം ഒക്കെ നോക്കണേല്ലേ?
ആഹ് ഭക്ഷണം അതൊക്കെ പൊട്ടാസ്യമുള്ള ഫുഡൊന്നും കഴിച്ചു കൂടാ പൊട്ടാസ്യത്തിന്റെ കൊറച്ച് ഫുഡ് ഒക്കെണ്ടല്ലോ? നമ്മള് മറ്റേ ചീര, ചീനി അങ്ങനെള്ള ഫുഡ്ഒന്നും കഴിച്ചൂടാ ഉം വെജിറ്റബിൾസ് ഒക്കെ കൊറച്ച കഴി എറച്ചിം മീനും കൂടുതല് കഴിക്കാം കാരണം പ്രോട്ടീനൊള്ള ഫുഡ് അല്ലേ ആഹ് മൊട്ട കഴിക്കാം. പ്രോട്ടീൻ ഫുഡക്കെ കഴിക്കണം. പഷേ മെട്ടയൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടല്ലപ്പോ
ആഹ് പാലോ?
ആഹ് പാല് പാല് പോസ്പ്രസ്ന്ന് പറഞ്ഞത് കൂടാൻ ചാൻസോണ്ട് പാല് കുടി ച്ചാ എങ്കിലും രാത്രി ഒരു ഒരു ഇച്ചിരി കുടിച്ചോണ്ട് കെടക്കാന ചുമ്മ എനിക്ക് പാല് തരാറോണ്ട് രാവിലേം വൈകി ട്ടുവേ
ഉം ഉം
ഉം നമ്മള് ഈ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് രാവിലെ ബ്രക്ക് ഫസ്റ്റ് കഴിക്കാനൊന്നും സമയം കാണത്തില്ല അപ്പോ പിന്നെ പാലൊക്കെ എന്തെലും കുടിച്ചോണ്ടോകും
ഉം ഉം
ഫുഡ് അവടെ പിള്ളേർക്കൊക്കെ ഫുഡോക്കെ കഴിക്കാൻ മടിയാന്നോ?
ആഹ് അവിടെപ്പം വാ മടിയാണ് ഞാനിങ്ങനെ പിന്നെ പിടിച്ചിരിത്തി കഴിപ്പിക്കും.
ഉം രാവിലെ സമയം കിട്ടാല്ല അൽ സ്കൂള അട്
ആഹ് സ്കൂൾല് പോ അന്നാ ഞാൻ വെല്ലോം കൊടുത്തിട്ടേ വിടു മദ്രസെന്ന് വിടു വരുമ്പോ ഒമ്പത് മണിയാവും അപ്പോഴേക്കും ഞാന് ബ്രേക്ക്ഫാസ്റ്റ്ക്കെ ഇണ്ടാക്കി വെച്ചിട്ട് അർക്ക് ആഹ് ദോശയും ആഹ് സാമ്പാറ് അങ്ങനത്തൊക്കെയാണെന്നെണ്ടങ്കി ഇഷ് ട്ടാണ് ആഹ് പ്പോ ഓല് കൊറച്ച് നെയ്യൊക്ക ഒഴിച്ച് അങ്ങനെ ഒന്നിണ്ടാക്കും പിന്നെ ആഹ് നെയ്യ് റോസ്റ്റയിട്ട് ഇങ്ങനെ ഇണ്ടാക്കി കൊടുത്താലൊക്കെ ഇഷ്ടാണ് അതുപോലെ അവന് പുട്ടും പഴവും ബപ്പടം കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടവാ
ആഹ് അപ്പം ഈ ഹോസ്റ്റലി നിക്കുന്ന ആഹ് ഹോസ്റ്റലി നിക്കുന്ന മക്കളുണ്ടല്ലോ അപ്പ അവര്ന്ന് വരും
അവര് പിന്നെ പ്ലസ് വൺണാരന് രണ്ട് മാസം കൂടുമ്പഴേ അവര് ഡി ലീവ് കൊടുക്കുള്ളൂ അന്ന് പിന്ന് മാവന് എൻട്രൻസിന്റെ ഏഹ് ഇപ്പ പോയിട്ടല്ലേള്ളൂ അതിന്റെ ഇടെല് പിന്നെ മൊഹറത്തിന്റെ ലീവില്ലേ അതിന് വന്ന് അവന് ആഹ് അങ്ങനെ ലീവിന് ഒക്കെ വന്നപ്പോ ഓരോ ലീവുകള് കൊട് ഇൾ ഓ ത്ത് പിന്നെ ഓൾറെഡി ഇണ്ടായത്കൊണ്ട് അങ്ങനെ കിട്ടി ഇനി ഏഹ് രണ്ട് ണ്ട് മാസം കഴിഞ്ഞിട്ടേ വരാൻ പ
അല്ല രണ്ടു പേര് ഹോസ്റ്റലിലല്ലേ
ആഹ് രണ്ടു പേര് അവന് പിന്നെ വാ രണ്ട് രണ്ടുപേരും ഈ മൊഹറത്തിന് അടുപ്പിച്ച് പോയിട്ടേ ഇള്ളൂ മൊഹറത്തിന്റെ ലീവ് ന് വന്ന് പോയി അപ്പം ഇനി അടുത്ത മാസവും രണ്ടാമത്തെവന്
തന്നണോ ഒരു സ്ഥലത്ത് തന്നണോ ഒരു ഹോസ്റ്റലി തന്നണോ
ആഹ് രണ്ടാളും ഒരു ഒരു സ്ഥലത്ത് തന്നെയാണ് പക്ഷെ പ്ലസ് വണ്ണിന് വേറെ ഹോസ്റ്റല് എ ട്ടിന് വേറെ ഒമ്പതിന് വേറെ പത്തിന് വേറെ അങ്ങനെ വേറെ വേറെ
ഓ അങ്ങനാ ആഹ് ഉം അപ്പം ഫുഡും കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ ഉണ്ടോ
ആഹ് ഫ് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കൊടുക്കും നമ്മള് ഇപ്പ കാശ് കൊടുക്കണതല്ലേ പോ പക്ഷെ ഇവരിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല വീ ആഹ് വീ- ട്ടില് ഒണ്ടാക്കുന്ന പോലെ ആകൂല അങ്ങനെ മ്മച്ചി ഇണ്ടാക്കിണ പോലെയളപിന്നെ ഞാൻ പറഞ്ഞു ഉമച്ചി ഉണ്ടാക്ക്‌ വീട്ടിലാണ് അത് ഒരു ആയിരംബാകും പിന്നെ കുട്ടികളും സാറുംമ്മാരും അവിടെ ഇള്ളോരും എല്ലാവരും കൂടെ കഴിക്കണ ഭക്ഷണം അന് അതിന് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ ഉണ്ടാക്കില്ലല്ലേ അവര്ണ്ടാക്ക
അന്നാരവേ ഇവിടുന്ന് പോകുമ്പോം സ്നാക്സ് അങ്ങനെ ചിപ്സ് അതൊക്കെ കൊണ്ട് അച്ചാറുകളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ
അത് കൊടുക്കാൻ പറ്റൂല അത് അഹ് അലോഡ് അല്ലന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അവര് പിന്നെ ഇങ്ങനെ മെസ്സേജ് ഇണ്ട് അതൊന്നും അപ്പ അതു ഒരാള് കൊണ്ട് പോയി പിന്നെ ഇങ്ങനെ ഇങ്ങനെ റൂമ നിറയന്ന് കരുതിയിട്ടാവും എന്താ അറിയില്ല അത് കൊ അതൊന്നും പിന്നെ അതു അല്ല അതിന്റെ ഇടയിൽ ഇപ്പ പലെ പിന്നെ പരിപാടികളിൽ ഈ കഞ്ചാവ് എംഡി യെമ്മെ കുട്ടികള് ഏ കുട്ടികള് ഏതെല്ലാം തരത്തി ത്തിലാന്ന് നമ്മക്ക് പറയാൻ പറ്റൂല്ലല്ലോ അപ്പൊ ഈ ചിപ്സ് ആഹ് ഈ ചിപ്സ് പിന്നെ സ്നാ ക്സ് ണെന്നും പറഞ്ഞുകൊണ്ട് ഇത് അവിടെ കേറ്റിയാല് ആഹ് പിന്നെ അതു പ്രസ‌ന ആവില്ലേ ബാക്കിയുള്ള കുട്ടിയക്ക് കൊടുക്കെ അങ്ങനെ അതുകൊണ്ടാണ് അവര് അത് വേണ്ടന്ന് പറയണത്
ഉം ഇപ്പം ഫുള് അതല്ലയോ നമക്ക് എന്നെ ഒന്ന് വിശ്വ ഒന്ന് വിശ്വസിക്കാൻ പറ്റാ
ആഹ് അവിടെ പിന്നെ നമ്മള് ചേർക്കാൻ ചെല്ലുമ്പോൾ തന്നെ നല്ല സ്ട്രിക്റ്റാണ് എല്ലാം പിന്നെ നമ്മള് കൊണ്ടോയ പോയ ബാഗക്കെ കു കുട്ടിയാള്ള ബാഗൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കേറ്റു
ഉം ഉം അല്ല അത് നല്ലകാര്യവാ പക്ഷെ ചിലോടത്ത് അലോടാണ് അതാ ഞാൻ ചോദിച്ചേ ചേലോര് കൊണ്ട് പോ എനിക്ക് അത് കൂടുതലും വല്യ മുഗ്‌ ജോലിക്കൊക്കെ പോകുന്നോരാ തോന്നില്ല അങ്ങനെ പോകുന്നത് കൊണ്ടു പോകുന്നത്
അല്ല ചേല ചേ ചെല ഹോസ്റ്റലിലൊക്കെ ഒക്കെ കൊ കൊടുക്കാ കൊടുക്കാറുണ്ട് ചേലടുത്തൊക്കെ പോ കുട്ടികളൊക്കെ കൊണ്ടുപോകും പക്ഷെ ഇവിടെ പറ്റൂല അതന്ന തന്നെ ആയിൻ പോ പോർത്തുനിന്ന്ന്നൊക്കെരുന്ന ഇന്റർനാഷ്ണൽ സ്കൂള് അല്ലേ പോർത്തുന്നൊക്കെ വരണ കുട്ടികളും പിന്നെ രക്ഷി ക്കാളും അല്ലാതെ എല്ലാര എല്ലാതും നോക്കെണ്ടെ നമ്മള അതുകൊണ്ട ഉം അല്ല സ്ട്രിക്റ്റ് ആണ് എല്ലാ കാര്യത്തിനും ഉം
ഉം പിന്നെ അപ്പൊ വീട്ടിൽ കഴുമ്പോ എല്ലാ ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂല്ലേ ഇപ്പൊ അവര് വരുമ്പോ ദിവസങ്ങള ഈ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ എല്ലാം
ആഹ് അവർക്ക് അവർക്ക് വേണ്ടത് മന്തി ബിരിയാണി പിന്നെ അതൊക്കെയാ
അതൊക്കെ ഉണ്ടാക്കില്ലേ കുക്കയ്യാ അറിയല്ലേ
അതോ അതാ വേണ്ടത് രണ്ടാമത്തവന് മന്തി വലിയവന് ബിരിയാണി. അത് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും വരുന്ന സമയത്ത് പിന്നെന്ന് പറഞ്ഞാൽ തീറ്റക്കൊന്നല്ല വരുന്ന ഫോണിൽ തോ
അല്ല ഫോൺ ഇല്ലേ അവർക്ക്വടെ എങ്ങനെ ഫോൺ യൂസ് മറ്റേ പ്ലസ്ടു പ്ലസ് വൺ പഠിക്കുന്ന മോന് ഫോണുണ്ടോ
ഉം ഉം ഫോണ് കൊടുത്താലും നമ്മള് ഫോണ് അവര് അതും വാങ്ങിയേക്കും പിന്നെ നമ്മള് പ പത്തായിരം വേറെയും കെട്ടണം.
ആഹ് അപ്പം ഫോൺന്നണ്ട് അപ്പം വിളിക്കണമെങ്കിൽ അവര് ഹോസ്ടൈം ഉണ്ടല്ലേ
ആഹ് അവര് അവര് ഒരു കാർട്ണ്ട് എല്ലാ കുട്ടികൾക്കും ഒരു ഓരോ കാർഡണ്ട് ആഹ് കാർഡ് വെച്ചിട്ട് പിന്നെ ഫോണ അവിടെ ഫോണ മറ്റ് ഫോൺ ഉണ്ടായിരിക്കും ലാൻഡ് ഫോൺ എന്താറിയില്ല ആഹ് എല്ലാർക്കും ഓരോ കാർഡാണ് നമ്മൾ അയിൽ റീചാർജ് ചെയ്ത് കൊട്ക്ക.
ആഹ് അപ്പ പിന്നെ അത് അതൊരു നല്ല കാര്യ കാര്ണേ ഇപ്പേ ഏറ്റവും കൂടുതൽ പിള്ളേർ നീ വായ്പം സോ എല്ല ഉപയോഗിക്കാൻ ഏറ്റ ഫസ്റ്റ് യൂസി ഇ ഫോണിന്റെല്ലേ. ആ ഫോണിൽ നിന്ന് തൊടങ്ങുന്നതാണ് ഇത്പ്പോഴ അതൊരിക്ക ഞാൻ ആദ്യായിട്ട് ഇങ്ങനെ ഈ സംഭവം കേക്ക്ന്ന മീൻസ് കാത് ന്റെ ക്കെ?
ആഹ് എന്ന അവര് ആഹ് രണ്ട് കാർഡാണ് ഒന്ന് അവടെ വ് അഹ്ൻ്റെ ഉള്ള് തന്നെ ഒരു കഫേ ക്കെ ണ്ട്. കഫ് പോയി സ്വൈഫി കാർഡ് വെച്ച് സ്വൈപ്പ് യ്ത്ട്ട് അവർക്ക് വേണ്ട എന്തെലും സ്നാക്സ് വേണങ്കിൽ ന ബർഗർ അങ്ങനെള്ള സാൻ
അങ്ങനെ ഉണ്ട്ല്ലേ അപ്പ അവ്ട്ന്നും ഫുഡ് കഴി ക്ക്യ അങ്ങൻത്ത പൊർത്ത് ആഹ്
അത് പക്ഷെ പൊർത്ത്നേക്കാൾലും ഭയങ്കര വെലയാണ് അഒടെ. അഒടെ ഒന്നിന് പിന്നെ നമ്മള് കൊടു അയിൻ്റെ ഉള്ള്ലല്ലേ അതുകൊ
ആഹ് ഒ ഒന്നാമത് എനിക്ക് തോന്ന് ആഹ് എനിക്ക് തോന്ന് ഒര് പൊറത്ത്ന്ന് ഫുഡ് കേറ്റാത്തേന്റെ കാരണം ഈ റീസണാ. കാരണം പൊർത്ത്ന്ന് വാങ്ങിച്ചാ പിന്നെ ഇതിനക ത് ന്ന് ആരും വാങ്ങിക്ക ഇല്ലല്ലോ അപ്പം അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ആഹ് തെ ആഹ് അതാവുമ്പോ ചെലവോശ് പിറ്റല്ലും അങ്ങന നമ്മള് പൊർത്ത്ന്ന് ഫുഡ് അലോഡ് അല്ല പക്ഷെ അയിനകത്തെ ക്യാന്റീന് ഭയങ്കര വെലയാ.
ആഹ് ഭയങ്കര വെല അഹന്നെ ഇവര് ക്ക് ആയിരക്കെ ഇട്ട് ട്ത്താം പിന്നെ അത് എത്ര പെട്ടെന്ന് അവർ ക കഴി അതൊക്കെ കഴി എന്താവോ എന്താ ചെയ്തെ? ഒരു സാൻവിച്ച് ന്ന് ഒരു ബ്ര ബെർഗർ ന്ന്
ഭയങ്കര റേറ്റ് അന്നരം ഉം പിന്നെ പ്പ ഈ ഹോസ്റ്റൽ ഇങ്ങനെ നിക്കുമ്പോ അവർക്ക് എന്തായാലും ഒരു മാസത്തെ എന്തെങ്കിലു ഒരു ഫുഡക്കെ കഴിക്കാൻ ആഗ്രഹം കാണുല്ലോ?
ആഹ് അതന്നെ അഹ് പിന്നെ പിന്നും ഞാൻ ഞാ പറയും വെല്ലാതെ വെല്ലാതെ പൊർത്ത്ത്തെ ഫുഡാണ് വല്ലാതെ അത് അടിച്ച് കേറ്റണ്ട വല്ല മ നല്ലതൊന്നുല്ലാന്ന് പറിം എടക്കൊക്കെന്ന് ഉള്ളു റിം.
ഇട്ട് ഏറി ചെയ്ത് കൊടുക്കൂല്ലേ കാരം പ്പ അവര് പറയ്മ്പഴത്തേക്ക് രണ്ടിലും നമ്മള് ക ചാർജ് ചെയ്ത് കൊടുക്കോ?
ആഹ് ചാർജ് ഇതില് പിന്നെ കഴിഞ്ഞു ചാർജ് ചെയ്യോന്ന് പർഞ്ഞ് ട്ട് വിളിക്ക്ണ സമയത്ത് പിന്നെ അല്ലെങ്കി അവർക്ക് എന്തേലും ഫീസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ അതിറെ കൂടെ മറ്റേ കാർഡിലും പൈസ പിന്നെ കാശ് പൈസ കേറ്റിയിട്ടോന്ന് പറഞ്ഞു. പറയും അങ്ങനെ അപ്പൊ അതിക്ക് കേറ്റും.
പൈസയൊക്കെ എന്തെങ്കിലും ആവശ്യം മറ്റ് അല്ലാതെ വേണോങ്കില് ഓല് വോയിസ്‌ കാളിൽ ഒക്കെ അടക്കാൻ. അടക്കാൻ ഉണ്ടെങ്കില് ഈ ഗൂഗിൾ പേ ചെയ്യോ, അത് അല്ലാതെ കോളേജ്.
അതൊക്കെ എല്ലാം ഗൂഗിൾ ഗൂഗിൾ. ജി പേയ് തന്നെയാണ് അവര് പിന്നെ സമയാവുമ്പോൾ പത്താം തീയതിന് ഉള്ളില് എല്ലാ ഫീസും നമ്മൾ അടക്കും. അടച്ച് അടച്ച് തീർക്കണം അപ്പോ അതൊക്കെ നമ്മള് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും.
അപ്പൊ ഇനി ഓണത്തിന് വ ആഹ് ഓണത്തിന് വരാൻ പറ്റുവോ, വെക്കേഷൻ കാണുവോ അതോ?
ഓണത്തിന് ഇനി വലിയ ആൾക്ക് എങ്ങനെയാെന്ന് അറിയില്ല അത് പിന്നെ വെല്ല്യ പല ഇതുവാണ് അവിടെ ഓരോ നിസ്കാരം പിന്നെ നേരം. ത്തെ ചെന്നില്ലെങ്കിൽ നിസ്കാരം. കള്ളം ആയാലും ഓരോ പോ ഓരോ എല്ലാത്തിനും ഒരു. പോയിന്റ് ഒക്കുണ്ട്, അതൊക്കെ ഇങ്ങനെ കൊറച്ച് കൊണ്ടുവന്നാല്. അന്ന് ആഹ് രണ്ടു മാസത്തെ ഒരു രണ്ടു ദിവസത്തെ ലീവേ ഇണ്ടാവുള്ളു, ആഹ് ലീവും. ന്നിട്ട് പൊറത്ത്
കട്ട് ചെയ്യും ബില്ലിനും അങ്ങനെയൊക്കെ ഉണ്ടാല്ലേ, പക്ഷെ നമ്മടെ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിലോ? നമ്മള് പറഞ്ഞ് ആഹ് ശരി ശരി.